ഹലോ ആ കേക്കുന്നുണ്ട്, നല്ല വിശേഷം.
ആ പിന്നെ നീ നീ കേട്ടിട്ടുണ്ടോ അബാക്കസ്
ആ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ വലിയതായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ആ
ആ അബാക്കസ്റ്റി ഒരു അബാക്കസ് ടീച്ചിങ് അബാക്കസ് ടീച്ചിങ് കോഴ്സുണ്ട് തീർച്ചയായിട്ടും നല്ല സാധ്യതയുള്ള കോഴ്സാ നമ്മളുടെ കേരളത്തില് ഏകദേശം ഒരു മുപ്പതിനായിരത്തിന് മുകളിൽ ടീച്ചേഴ്സിപ്പോ ഇപ്പോ അതില് വർക്ക് ചെയ്യുന്നുണ്ട്
ജോലിയൊക്കെ എങ്ങനെയാ ജോലിയൊക്കെ കിട്ട്വോ
ആ ആഹ് ജോലിന്ന് പറഞ്ഞാല് ന നമ്മക്ക് തന്നെ വീട്ടില് ഹോം ട്യൂഷൻ എടുക്ക ക്കാം അല്ലാന്ന്ണ്ടെങ്ക ങ്കി നമക്ക് സ്കൂളുകളില് അമ്പാക്കസിന്റെ സർട്ടിഫിക്ക റ്റ് വെച്ചിട്ട് സ്കൂള്കളില് അമ്പാക്ക സ് ടീച്ചറായിട്ട് വർക്കേയ്യാം ഇപ്പോ ഓരോ ടീച്ച സും ഏകദേശം ഒരു ഒ ഇരുന്നൂറ് കുട്ടികളെ മുന്നൂറ് കുട്ടികളെയക്കെ സ്കൂള്കളില് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്ണ്ട് പല ഇടെ സബ് അമ്പാ ക്കസ് എന്ന് പറയുന്നത് നമക്ക് ഇപ്പ അബാക്കസ് കോഴ്‌സ് ഫീസ്മാട്ട് അമ്പാക്കസ് ന്ന് പറയ്ന്നൊരു കോഴ്സ്ണ്ട് ആ ഇപ്പോ കേരളത്തിലും അവ കേരളത്തിന് പൊറത്തും അദർ സ്റ്റേ റ്റുകളില് വരെ ഇത് ഭയങ്കരായിട്ട് നടന്നോണ്ടിരിക്ക്ന്ന ഒരു കാര്യാണ് ഈ അബാക്കസ് ന്ന് പറയ്ണേ അബാക്കസ് എന്ന് പറയുന്നത് നമ്മളിലല്ല പ്രാവർത്തികാക്കുന്നത് പതിനേഴ് വയസ്സിന് താഴെയുള്ള കു ട്ടികളിലാണ് പ്രാവർത്തികാക്ക്ന്നത് അവര്ടെ ബുദ്ധി വളർച്ചക്ക് മെമ്മറി പവർ ബുദ്ധി വളർ ച്ച കൂട്ടാൻ വേണ്ടീട്ട് ചെയ്യുന്നതാണ് അബാക്കസ് കോഴ്സ് എന്ന് പറയുന്നത് അതവരെ ഒരു ഒരു ഇതാണ് ഒരു ടോള് പോലൊരു സാധനാണ് നമ്മള് ഈ സ്ലൈറ്റ് കണ്ടിട്ടില്ലേ പണ്ടത്തെ സ്ലൈറ്റില് മുത്ത് വെച്ചിട്ട് ആ മുത്തില് മുത്ത് ഒരു ബോർഡില് കൊറച്ച് മുത്ത് വെച്ച് ട്ട് ആ മുത്തിലാണ് ഈ ഒരു ഇതവര് ഉപയോഗിച്ചെടുക്ക്ന്നത് പഠിപ്പി ക്ക്ന്നത്
അത് ശരി ഇത് ഏത് വിഷയാണ് അപ്പോ ഇത് വഴി
ഇത് ഇത് ഇത് നമ്മ കണക്ക് കണക്ക് വഴിയാണ് കണക്ക് വഴിയാണ് ഇത് കുട്ടികളിലേ ക്ക് കൊടുക്കുന്നെ ആണ് ആണ് ആണ് ആ ഈ ഒരു ഈ ഈ ഒരു ഇത് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ചെയ്യുമ്പോ നമുക്ക് ഇതിന്റെ ആ അ ട്രെയിനിംഗ്സ് എല്ലാം കിട്ടുന്നത് നമ്മളുടെ ജില്ല നമ്മളുടെ ഏത് ജില്ലയാണോ നമ്മളന്ന് വെച്ചാൽ ആ ജില്ലയിൽ ആഹ് ഇവരെ മാഷുമാരെ കൊണ്ടുവന്നിട്ട് അവരെ നമുക്ക് ഇതിന്റെ എക്സ് എക്സ്പീരിയൻസ് തരും, നമുക്ക് ആ കോ ഇത് ചെയ്യ ചെയ്യാനായിട്ടുള്ള എക്സ് എക്സ്പീരിയൻസ് അവരാണ് തരുന്നത്, എന്നിട്ട് നമുക്ക് വീ ട്ടിൽ ഫ്രീ ആയിട്ട് പഠിപ്പി പ്പിക്കാം വീട്ടില് ട്ടില് പഠിപ്പിക്കുമ്പളെ പഠിപ്പിക്കാം, ഇപ്പൊ അതിന്റെ അതു.
ഉം
എല്ലാം നടത്തുന്നത് ആണ്, ഈയോ ഓഫീ അബാക്കസ് എന്ന് പറയുന്ന ഒരു. കമ്പനി തന്നെ
ഉം ഉം
സ് കുട്ടികളുടെ. അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു.
ഉം ഉം അപ്പൊ നമുക്ക് ഇത്. കണക്കില് ബാക്കില് നിൽക്കുന്ന. അല്ലെങ്കിൽ പിന്നെ പുറകിൽ നിൽക്കുന്ന കുട്ടികളേന്നെ മുന്നിലോട്ട്. കൊണ്ടുവരാൻ വേണ്ടാണോ ഈ ഒരു തരത്തിലുള്ള.
ക്കിലെ ബാക്ക്. നിൽക്കുന്നവർ ഈ ബിക്ക് നോർമൽ അല്ലാത്ത കുട് ട്ടികള് ഉണ്ടാവല്ലോ ആ എ അങ്‌ ഏ എന്തെങ്കിലും ഉള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കോർ അ
അഹ് ശെരിയാ ആ ആ
പറ്റിയി അവർക്ക് അവര് ചെയ്യാൻ ഒന്നിലേക് ഇങ്ങെനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ റ്റാത്ത കുട്ടികൾ ഉണ്ടാവോല്ലോ അവരാ അവരെയൊക്കെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നാല് ഇത അവര്ല് നല്ല മാറ്റംണ്ടാ കം ആ മാറ്റ് ച്ച് ണ്ടാക്കാൻ പറ്റും ഒരുപാട് കുട്ടികൾ അങ്ങനേ ഇതിലെ പഞ്ചായത്ത് ലെവൽ എക്സാം മുതലാണ് ഇവർ കൊടു ക്കുന്നത് കുട്ടികൾക്ക്
അത് ശരി ആഹ് അപ്പൊ പഞ്ചായത്താണോ കുട്ടികൾക്ക് പരീക്ഷയൊക്കെ നടത്തി വരുന്നത്?
എക്സാം പഞ്ചായ ലെവല് എക്സാമില് ആഹ് പരീക്ഷയില് പാസ്സായി കഴിഞ്ഞാലാണ് ഡിസ്ട്രിക്റ്റില് ഏഹ് അവരുടെ ജില്ലാ തല എ ക്സാമില് പങ്കെടുക്കാൻ പറ്റോളു ജില്ലാ തല എക്സാ അതെ ജില്ലാ തല എക്സാമിന് പങ്കെടു കഴിഞ്ഞാൽ സംസ്ഥാനതല എക്സാമുകളില് പങ്കെടുക്കാൻ പറ്റും ഏഹ് അങ്ങനെ അങ്ങനെയാണ് ഇതിന്റെ എക്സാംമ്. ഏഹ് ഇത് എക്സാമുകളെല്ലാം ആ
ആഹ്
ഒറപ്പാണിത് പഴേ എല്ലാ
ആ ആ ആ അപ്പൊ ഈ പരീക്ഷൊക്കെ മലയാളത്തിൽ കുട്ടികൾക്ക് അറിയുന്ന ഭാഷ റ്റേലന്
മാക്സ് ഇത് കണക്ക് മാത്രണ് അവര് പഠി കാര്യം മാത്രാണ് പ്രവർത്തി കേക്കുന്നത് വേറൊന്നുല്ല ഇതില് ആ അതെ അതെ അതെ അത് അതെ അതെ ഇതില് അവർക്ക് കൂട്ടാനും കുറക് ക്യാ മാം അത്രാണ് വരുന്നത്
അത് ശെരി ആ ആ
കൂട്ട പറ ഉം ഇന്റു ചെയ്യാനേ കഴിക്കാന് ഇട്ക്ക വരുന്നുണ്ട് അക്കോര്
ആഹ
ഓരോ സ്റ്റ ഫാസ്റ്റ് ജൂ ജൂനിയറ് ചെറ്യേ കുട്ട്യേളും അലുള്ള ജൂനിയറ് അതെ ക്കലെവല് അങ്ങനെ രണ്ടാമത്തെ ലെവല് മൂ ന്നാമ ലെവല് അങ്ങനെ പത്താമത് ലെവല് ഏ ഈ ഒരു സാ ഇതിനെ ഒരു ഇതിന്റെ ത്‌ പറയുന്നത് രണ്ട് വർഷത്തെ കൊ ഒരു
ആഹ
ത് ഇതിന്റെ ഈ പഠനം വര്ന്നത്
ഉം ഹ്
ആ അയ ഒരു നല്ലൊരു ഓ ക്കൊ ഇതൊരു പഠനായിട്ടാണ് ഇത് വര്ന്നത് നമ്മുക്കെന്തയ്യാം എന്നാ ഇപ്പൊ ഈ ഡി ഡിഗ്രി പി ജി ഒക്കെ കഴിഞ്ഞിട്ട് അതേപോലെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടില് വെറുതെ ഇരിക്കുന്ന ആള്കൾക്ക്- ഇത് പഠി
ആഹ് ആഹ് ആഹ്-
ച്ച് കഴിഞ്ഞാല് ഒരു ട്യൂഷൻ എടു പറ്റും ട്യൂഷന്റെ ഫീസ്- ട്യൂഷന്റെ ഫീസ് ടീച്ചർ
ഉം ഉം
എസ്- ഇത് വരുന്നത് ആദ്യം ആ ഒരു കോഴ്സ്- സ് മാത്രം ആയിട്ടുള്ളത് അല്ലാ ത്തഫീസും കാര്യങ്ങളൊന്നും ഇതില്- പഠിക്കാ വാങ്ങിയെക്കാൻ പറ്റും
ഉം ഉം
അത് ഓരോ ജില്ലയി
അഹ് ശരി ആഹ് ആഹ്
ക്കുന്നെ
ആഹ് ആഹ് അതിന് ഇതിൻ്റെ എ തലവന്മാര് നമ്മുക്ക് പരിശീലനം തന്നിട്ട് അത് അനുസരിച്ച് നമ്മള് കുട്ടികളിനെ പഠിപ്പിച്ചു കൊടുക്കും അല്ലെ
അതെഅതെ
ആഹ് ശരി ഉം ഉം അപ്പൊ ഓരോ ജില്ലകളിലും ഇതിനുള്ള ഇതുണ്ടോ വിദ്യാലയങ്ങൾ ഉണ്ടോ ആഹ് ആഹ്
ആഹ്
ആഹ്
പഠിപ്പിക്കാം ഓ ഓ ആഹ് ആഹ് ഇത് കണ്ടിട്ടുണ്ട് ട്യൂഷൻ സെന്റുകളൾ
ആ ആ ആ
ഹലോ
ആ ആ സ്വകാര്യ വ്യക്തികൾ നടക്കു നടക്കു കുന്ന സ്ഥാപനങ്ങളിലാണ് ഇങ്ങനെ ഉള്ള പഠനങ്ങൾ നട അത് ശരി ആ ആ ആ
അതെ ആ പടനങ്ങൾ അതെ നട ഉം
അ അത് ശരി അപ്പൊ നമുക്ക് അതിന്റെ ജോലി സാധ്യതൊക്കെ ഉണ്ടോ
ഇന്ത്യക്ക് ടീച്ചറായിട്ട് കിട്ടൊള്ളു നമുക്ക്
ഉം അത് ശരി അത് ശരി
സ ണ്ണം നമ്മളെ കുട്ടികൾ പഠിക്കുന്നത് പറഞ്ഞത് മാസത്തിൽ നാല് ദിവസത്തെ ക്ലാസ്സാണ് മാത്രാ അപ്പോ അപ്പോ നാല് ദിവസത്തെ ക്ലാസ്സില് ഒന്നര മണി കുറമാ മാത്രാണ് അബ ആ പടക്കങ്ങള്- ബാക്കി- ഉള്ള ദിവസക്കെ അവർക്ക് അവരുടെ പുസ്തകത്തിലുള്ള ഹാ ഹോംവർക്ക്- കോളേജ്ക്ക്-
ഉം കാര്യങ്ങൾ പഠിക്കാം- ഉം അതെ ശരി അതായത് ഇപ്പോ എന്താണ് ഇത് സ്കൂളുകൾ അതായത് വിദ്യാലയങ്ങളിലൊക്കെ ഒരു വിഷയായിട്ട് മാറിട്ടുണ്ടോ?
അതെ ആ തീർച്ചയായിട്ടുണ്ട് പ്രൈവറ്റ് സ്കൂള് ആ പ്രൈവറ്റ് വിദ്യാലയങ്ങളിലെ ഇതൊരു സ് ബഡ്ജറ്റ് ആയിട്ടെന്നെ മാറ്റി ആ ഒരു
അ അത് ശരി
ഒ ഓല് ആ ഇവര് ഇപ്പൊ എയൂതാൻ പഠിപ്പിക്കല്
അ അയ് ശരി അആ അപ്പൊ എന്താണ് ഇപ്പൊ ഇതൊക്ക നിലവിൽ ല് വന്നിരിക്കണായ് എല്ലാ ആ ആ ആ അഹ് ശരി ആആ ഉം അപ്പൊ നമുക്ക് പ്പൊ ഈ കുട്ടികൾക്ക് ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കുകാന്ന് പറഞ്ഞോല്ലോ അപ്പൊ ബുക്ക് ഇല്ല്യാത്ത പഠനാണോ ഉദ്ദേശിക്ക്ണത് ഇപ്പൊ ഈ പറഞ്ഞോലോ ഒരു ബോർഡ് ഒരു ഇത് ഒരു ഇതിലാണ് സ്ലൈറ്റ് പോലെയുള്ളതിൽ മണികൾ വെച്ചിട്ട് അതിൽ പഠിപ്പിക്കുകാന്ന് പറഞ്ഞു അപ്പൊ കുട്ടികൾക്ക് ആ അപ്പൊ ഇതിന് ബുക്ക് പുസ്തകങ്ങളൊന്നും വരുന്നില്ല്യ ആ ശരി ആ ശരി ആ ആ ആ അപ്പൊ നിലവില് വേണെങ്കി നമ്മുക്ക് വീട്ടിലും വേണെങ്കി കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഈ ഒരു പഠന മേൽഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ല്ലേ അപ്പൊ അങ്ങനെയ്ള്ള സാധ്യതകളും ഉണ്ട് അപ്പൊ സ്കൂള്കളിലും അതായത് വിദ്യാലയങ്ങള്ള്ൽ മാത്രം ആശ്രയിച്ചിട്ടല്ല അത് എത്ത്ന്നത് ആ ആ ശരി ആ അപ്പൊ വീട്ടില് ആ വീട്ടിലിരിക്കുന്നതായ്ട്ട്ള്ള ആള്കൾക്കും ഒരു ജോലി സാധ്യതക് ത്ണ്ട് ല്ലെ
തൻ
ആ ആ
ചെയ്യാൻ പറ്റ്
ആ ആ ശരി ഉം ഉം ഉം ഉം അ പറഞ്ഞു കേട്ടതും അനുസരിച്ച് എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് തോന്നുന്നു കുട്ടികൾക്ക് കണ വിഷയത്തിൽ പൊതുവെ കെറച്ച് അച്ച് പെറകിലേട്ടാണല്ലോ
ആ് ഇതിപ്പോ അവര് സൗജന്യമായിട്ട് കൊടുക്കുന്നു എന്നുണ്ട് എന്നെങ്കിലും നമക്ക് ഇപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ടാണെങ്കിൽ നമക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് പഠിച്ചെടുക്കാൻ പറ്റും നമ്മളിപ്പി കുട്ടി മറ്റുള്ള കു കുട്ടികൾക്ക് പുറത്തുന്നുള്ള കുട്ടികൾക്ക് നമ്മള് കൊടുക്കുന്നില്ലെങ്കിലും നമ്മളെടെ കാരണം ഇതിന് പഠിക്കാം